പറെയ്
ആഹ് കുട്ട്യേളൊക്കെ എണീറ്റാേ
ആഹ് കുട്ട്യാള് മദ്രസ് പോയി വന്നു
ആഹ് മദ്രസും സ്കൂളും സപ്പ്റേയ്റ്റ് പോവ്ണ്ടാവുലെ
ആഹ് സപ്പ്റേയ്റ്റാ ഇപ്പ സപ്പ്റേയ്റ്റാക്കി ആദ്യം ഒര്മിച്ചേര്ന്നു
ആഹ് വെല്ല്യ ക്ലാസ്സായപ്പാെ പിന്നെ താക്കീട്ട്ണ്ടാവുംലേ സ്കൂളും മദ്റസൊക്കെ അട്ത്തെന്നേണോ വെര്ന്നേ
അല്ലാ സ്കൂള് കൊർച്ചങ്ങണ്ട് പോവണം മദ്രസാ അ അട്ത്താണ്
ആഹ് മദ്രസിക്ക് നടന്ന് പോവ്ണ്ടാവും സ്കൂൾക്ക് വാഹനത്തിലു ഏക്കാരംലേ ആഹ് അവ്ടേ ടൗണൊക്കെ എങ്ങെനെ വീട്
ടൗണ് മെയിൻ റോട്ട്ന്ന് കൊർച്ച്ങ്ങട്ട് പോന്ന്ട്ടാണ് വീട് ഉള്ളോട്ട്ള്ള റോഡിന് പോന്ന്ട്ടാണ് വീട്
വീട്ട്ക്ക്ള്ള സാനങ്ങളൊക്കെ മേടിക്കണെങ്കി അങ്ങട് അങ്ങാടീക്കെറയും
ആഹ് പോണം പോണം വീടിന്റെ എട്ത്ത് പർഞ്ഞാല് മെയിൻ റോട്ടിന്റെ വക്കിന് ഒരു കടണ്ട് അതില് പോവും മക്കക്കന്നെ പോയി വാങ്ങ വാങ്ങാവുന്നതൊള്ളൂ
ആഹ് ആഹ് അതിലെ ഇങ്ങനെ വണ്ടികള് വരാറുണ്ടോ ഇങ്ങനെ പ ച്ചക്കറി വണ്ടികള് അല്ലെ ഫ്രൂട്സ് വ അങ്ങനെ അവരാരത്ത്ന്നൊസം അങ്ങനെ മേടിക്കാറ്ണ്ടോ
ആ വാങ്ങും വാങ്ങും പച്ചക്കറിക്കി സ്ഥിരായിട്ട് ഒരു വണ്ടിക്കാരന്റെ അട്ത്ത്ന്നന്നെ വാങ്ങിക്ക
ഉം ആഴ്ചേല് ഒരിക്കല വണ്ടി വര
ഉം അതെ അതെ
ഉം അങ്ങനെ വണ്ടികളൊക്കെ വര ആ അങ്ങനെ വണ്ടി വരുമ്പോ നമുക്ക് കടേ പോയി വേണ്ട് ബുദ്ധിമുട്ടില്ല ഇങ്ങനെ വീട്ന്റെ എട്ത്ത്ന്ന് വാങ്ങിക്കാന് മറ്റേ ഇതൊക്കെ നമ്മളിപ്പോ കടേക്ക് എർങ്ങി പോണന്ന് കഴിഞ്ഞാ കടേ പോണാന്ന് അങ്ങനെ
പച്ചക്കറികള് ചെൽപ്പം മാറ്റണ്ടാവും കടേൽ നിന്ന് വാങ്ങിക്ക്ണതും ഈ വണ്ടിക്കാരെട്ത്ത്ന്ന് വാങ്ങിക്ക്ണതും മാറ്റണ്ടാവും കടേൽ നിന്ന് വാങ്ങിക്ക്ണ നന്നാവും
ആഹ് ഇവര്ത്തെ സെക്കൻഡ് ക്വാളിറ്റി ആയിട്ടെക്കാരം വര്ന്നത്
മാറ്റം നമുക്ക് വീടിന്റെ വീടിന്റെ അട്ത്ത്ന്നന്നെ വാങ്ങിക്ക വീടിന്റെ വീട്ട്ക്ക് വരു അവര് പക്ഷെ സാധനം ഇന്ന് മോശാവും ചെറ്തായിരിക്കും തക്കാളീം ഉള്ളീം ഒക്കെ അതാണ് ചെലപ്പ കേട്ണ്ടാവും
ആഹ്
വേറെ എന്തക്കെ
അവ്ടെ ചെടികളൊക്ക ഇണ്ട
ആ ചെടികള് ഞാന് ഇൻക്ക്ള്ള സ്ഥലത്തൊക്കെ കുഴിച്ചിടാറുണ്ട് ചട്ടി ഇണ്ടാക്കാറ്ണ്ട് ചട്ടി ഇണ്ടാക്കാറുണ്ടോ ഞാൻ ചട്ടിയിലാണ് അധികം
ഉം ഉം
ചട്ടി ഇണ്ടാക്കാറ്ണ്ട് ഇങ്ങള് ഇണ്ടാക്കാറ്ണ്ടോ
ഇല്ലല്ല എങ്ങനെ സിമെന്റ് കൊണ്ടോ അതോ മണ്ണോണ്ടോ ഏഹ് ചെടി ചട്ടി സ്വന്തായിട്ട് ഇണ്ടാക്കി ചെടികളയ്‌ല് കുത്തി വെക്കൂ ലെ
ആഹ് ആഹ്
മക്കളൊക്ക ചെടി ഇണ്ടാക്കുമ്പ കൂടെ പോരോ എങ്ങനെ അതോ
ഏയ് അവര് ആ ഞാന് ചട്ടി ഇണ്ടാക്കുമ്പ ചെട്ടി പെയിന്റടിച്ച് തരാന്ന് പർഞ്ഞിട്ട് കൂടെ കൂടും
ഏ ഏ അല്ല വീട്ട്ക്ക് മാത്രംണ്ട അതോ ഇങ്ങനെ ചട്ടി ഇണ്ടാക്കി
അല്ല അല്ല അല്ല അല്ല വീട്ടില് മാത്രം ഇണ്ടാക്കൂ അത് സിമ്പിളാണ് ഇണ്ടാക്കാന്. അപ്പങ്ങനെ ഇണ്ടാക്ക്ണ അത് ഞ ബാക്കി വന്ന ഇപ്പ വീട് പണിക്കൊക്കെ ബാക്കി വന്നെ സിമെന്റക്കെ ഇണ്ടായിര്ന്ന് അന്നേ. അങ്ങനെണ്ടാക്കിതാണ് ആഹ് യൂട്യൂബില് ഒരു വീഡിയോ കണ്ട് ഹാ അങ്ങനെ ഇഷ്ടപ്പെട്ട് സിംമ്പിളായി തോന്നി അങ്ങനെ ണ്ടാക്കി ഉം കയ്യിലിട്ട് ഉര്ട്ടി ട്ട്യേ ഉര്ട്ടീട്ട് ഇങ്ങനെ ഉരുളകള് ങ്ങനെ ചുറ്റും വെച്ച്ട്ട് അങ്ങനെ സിമ്പിൾ ആണത് വേഗണ്ടാവു ഉം
ചില്ണ്ടാക്കിപ്പോ തന്നെ റെഡിയായി
അല്ല ഫസ്റ്റ്ത്തെഒന്ന് ചെറിയൊരു വൈകല്യം പോലെ തോന്നി ഒന്ന് നെളങ്ങി പിന്നെ ശെരിയായ്
ചെൽത് അമ്മളെന്തേണ്ടാക്കും ഫസ്റ്റ്ത്തെ ഒന്ന് മോ ശൈവും പിന്നെ അമ്മള് ങ്ങനെ ണ്ടാക്കുമ്പോ ക്ലിയറായി വെരും അങ്ങനത്തെന്നെ
ട്ടോ ഫസ്റ്റ്തെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉഷാർ ആയിട്ട് ശെരിആവും പിന്നതഹ് ശെരിയാവാ അങ്ങനെക്കെ ആവാറ്ണ്ട് ഹ് ഹ് ഹെ ഹ്
ങ്ങ്യാ ആ ഇങ്ങനെ പച്ചക്കറി ണ്ടാക്കാറ്ണ്ടോ ചട്ടില്
പച്ചക്കറി ഉണ്ടാക്കാ സ്‌തെലല്ല സ്ഥലം കൊറവാണ് അതോണ്ട് ഇണ്ടാ
ഇങ്ങനെ ചട്ടിലൊക്കെ മോളക് വഴുതന അങ്ങനോക്കെ ണ്ടാക്കി വെക്കാലോ ഞമ്മള് ചട്ടിലൊക്കെ പച്ച ആഹ് ചട്ടില് പച്ചക്കറി വെക്കുമ്പോ എന്ത് ചെയ്താ മതി അറിയോ കൊറ ച്ച് മണ്ണ്ടാ പിന്നെ ചകിരിയുടെ തുപ്പ് ടാ പിന്നീ മണ്ണ് ടാ അങ്ങനെ ടാ. ആ രീതില് മണ്ണ് താക്കിമയ് ന്ന വേരോട്ടം നല്ലോ കിട്
അഹ് ആഹ്
നമ്മള് ഫുള്ള ആ ഫുള്ളായിട്ട് മണ്ണ്ട്ടാല് ആ മണ്ണ്ഒർ ച് കയിഞ്ഞാല് പിന്നെ അവര്ക്ക് വേര് താ ആ വേര് തട്ടാന് പ്രയാസല് ഇങ്ങനെ ആവുമ്പോ മിക്സ് ചെയ്ത്ട്ടാല് ആ ചകിരിടെ ഇടെകൂടെ അങ്ങനെ വേരറ്ങ്ങി പോവും ചെയ്യും നമുക്ക് ആ മണ്ണ് തട്ടി കളയണെങ്കി ഇതില് ഇങ്ങനെ എളക്കാനൊക്കെ സുഖയിട്ട് കിട്ടും ചെയ്യും
ആഹ് നിങ്ങള് നല്ലോ ചെയ്യോ
ചെറുതായിട്ടൊക്കെ ചെയ്യും അടുക്കളത്തോട്ടം പോലെ അങ്ങനെ ചെറിയ രീതിലൊക്കെ ഇപ്പൊ നെലവില് കൂ ള്ള സ്ഥലത്ത് പത്ത് സെന്റ് സ്ഥലാണ്ള്ളത് അതാ അപ്പൊ അവടെ ങ്ങനെ കൊറച്ച് സ്ഥലണ്ട് അപ്പ അവടങ്ങനെ ചെയ്യും ബാക്കില അങ്ങൻത്തതു ണ്ട് പിന്നെ വള്ളിയൊക്കെ ആയിട്ട്ള്ളത് നെൽതന്നെ പടർത്തി വിടാറാണ് പ്പ ചെരങ്ങൊക്കെ ണ്ടാകും ഇപ്പൊ മഴ പെയ്തപ്പോ കായും പൂവൊക്കെ ആഹ് പോയി തൊടങ്ങിക്ണ് ഈ വണ്ടോളൊക്കെ വന്ന് കുത്തിട്ട് മഴവെള്ളഐൽക്ക് എറങ്ങിട്ട് കേട്ന്നു ഇപ്പൊ കായി പറിക്കാൻ കിട്ടുന്നില്ല അങ്ങനെ മോളകോക്കെ അങ്ങനെ ചട്ടീല് വെച്ചാ മതി വഴുതന അതൊക്കെ ചട്ടീല് നല്ല ണ്ടാവു
രണ്ടു തൈ മോളക്ണ്ട് അതിമ നല്ലോണ്ണം മൊളക് ണ്ടായിട്ട്ണ്ട് ഇപ്പോ
ആ പച്ചമൊളക അതാ കാന്താരി മൊളക
ആഹ് അത് കേശ്മീരി മൊളകിന്റെ കുരു വിതറിയിരുന്നു അതാണ്
ഉം
ഹ
ഉം
പിൻ
ഇവടെങ്ങനെ ഇങ്ങനെ പ്പ പച്ചക്കറി അല്ലാതെ വെണ്ടണ്ട് ചെരങ്ങ ണ്ട് വഴുതന ണ്ട് അവ്ടെ പപ്പായൊക്കെ ണ്ടാവാറ്
ആഹ് പപ്പായ പ്പൊ മൊളച്ച് എന്താ ണ്ടാവല് തുടങ്ങീണ്‌. ഏഹ് കായ ണ്ടാവല്. തുടങ്ങിയിട്ടുണ്ട് ചെറു ചെറുതുണ്ടായിട്ടുണ്ട്.
ഉം. എടക്കെന്തോ റേഞ്ചിന്റെ ഇഷ്യൂസ് വന്നോ ഉം പപ്പായകൊണ്ട് എന്തേലും ഉണ്ടാക്കാറുണ്ടോ?
അച്ചാറിടാറുണ്ട് പിന്നെ ഉപ്പേരി കറി ഹും അങ്ങനൊക്കെ ഉണ്ടാക്കും.
ഇവിടെ അങ്ങനെ അങ്ങനത്തൊക്കെ ഉണ്ടാവും പ്പൊ എന്ന ഈ പൊറത്തുന്ന് ഇങ്ങനെ ഈ മാം കൊരങ്ങന്മാരുടെ ശല്യം ഇവിടെ നല്ലൺണ്ട് അപ് അ അപ്പൊ അവര് അതൊക്കെ ഇങ്ങനെ അഹ് പറിച്ചു കൊണ്ടുപോകും അപ്പൊ നമ്മൾ ഇല്ലാ സമയത്തൊക്കെ അവര് പറിച്ചോണ്ടു പോകു ള്ള സമയത്ത് നമ്മളിങ്ങനെ ആട്ടി വിടും അവര് വന്ന് രണ് ണ്ടു മൂന്നല്ല ഫാമിലി ആയിട്ട് ഒന്നിച്ചിട് ഇറങ്ങി വരും ഇപ്പ ഈ ചക്കേടൊക്കെ സീസൺ ആയതൊണ്ട് രണ്ടു നേരം അവര് വരും
ആഹ് ആഹ് അവിടെ കാടിന്റെ ഏരിയാ?
ആഹ് വീടിന്റെ അടുത്തൊക്കെ ഇങ്ങനെ റബ്ബർ തോട്ടം തെങ്ങു തോപ്പും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാടൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവര് നന്നായിട്ട് എറങ്ങി വരും.
പപ്പായൊക്കെയാണ് നല്ലോണം കഴിക്കുകല്ലേ ഓല്?
പപായ അവര് എലയും കൂടെ പൊട്ടിച്ചിതാക്കണ കാണാം
ആഹ്
ഒരു ദിവസം ഉണ്ടായിരുന്നു എന്റെ വഴുതനങ്ങ അവര് പൊട്ടിച്ചിട്ട് കക്ഷത്തിൽ വെച്ചിട്ട് അങ്ങനെ നടന്നു പോണു.
ആ
ഫസ്റ്റിലൊക്കെ വന്ന് തുടങ്ങണ സമയത്ത് അവരങ്ങനെ കാണാൻ ഭയ ഒര് ര് ആ ഒര് സ് സന്തോഷമായിരുന്നു ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അങ്ങനെ സ്ഥിരം വരല് തൊടങ്ങിയപ്പോ പിന്നെ ആഹ് സ്ഥിരം വന്ന് തൊടങ്ങി ഇത് ഇപ്പൊ എന്തൊരു ശല്യമായി
ഉം ഉം ഉം ഇവിടെ ഇപ്പൊ ഇപ്പടുത്ത് രണ്ടാഴ്ച മുന്നേ ഒന്ന് വന്നു വളരെ അപൂർവായിട്ട് എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ എന്നെങ്കിലും കൊല്ലത്തിലൊക്കെ.
കൊല്ലത്ത് അങ്ങനെയൊക്കെ ഒരു അപൂർവായി നമുക്ക് കാണുമ്പോ തന്നെ ചാടി കളിക്കുമ്പോ ഒര് രസാണല്ലോ അങ്ങനെ തന്നെ ആദ്യമൊക്കെ വന്ന് ഒന്നൂ രണ്ടൊക്കെ ആയിട്ട് പിന്നെയാണ് ഇങ്ങനെ ഒരുമിച്ച് വരാൻ തുടങ്ങിയത്.
ഇപ്പോല് വഴി കണ്ടുപിടിച്ചു ല്ലെ?
ഉം അവര് തോന്നുമ്പം ചാടീട്ട് വന്നു വന്നിങ്ങനെ ചാടി ഇങ്ങനെ ആടുന്നങ്ങനെ
ഏഹ് നല്ല രസ് സാണ്. മക്കൾക്ക് കാണാൻ പ നല്ല രസമായിരിക്കും. നമ്മക്ക് നമ്മളെ സാധനങ്ങള്
അയിറ്റെ ചെറിയ പിള്ളേരോണ്ട് വരും അതെങ്ങനെ വെച്ചാൽ അവര് വയറിന്റെ അടിയില് അവര് കെട്ടി പിടിച്ച പോലെ കെട് ക്ക്ന്ന കാണാം. ആഹ് നമ്മള് നമ്മള് കു ട്ടികളെ കെട്ടി പിടിക്കുവല്ലോ എന്നാമാതിരി അവര് കെട്ടി പിടി ച്ച് കാന്ന് അവര് കൊമ്പുമ്മന്ന് മറ്റേ കമ്പുമൊക്കെ ചാടുമ്പോഴും അവര് വേറിടോന്നുമില്ല അങ്ങനെ കിട ക്കുന്നത് കാണാം. ഞമ്മളത് കാണുമ്പ വടെ താഴെ വീഴൂന്ന് വിചാരിക്കും. പക്ഷെ ഒന്നും സംഭവിക്കൂല്ല. അങ്ങനെ ആയിട്ട്
മ് മ് മനുഷ്യന്മാരുടെ രീതി തന്നെയല്ലേ
ഇപ്പം പ്രസവിച്ച അങ്ങനത്തൊക്കെ കുരങ്ങന്മാരാണെന്നുണ്ടെങ്കില് അവരുടെ മുഖം ഒക്കെ ഭയങ്കര ചൊമപ്പ് കളറാണ് നല്ല റോസ് കളറില് ആഹ
അതാണ് അതല്ലേ അങ്ങനത്തെ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ട്
ആഹ പ്രസവിച്ച ആ ടൈമായതു കൊണ്ടാണ്
മ്
ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ആ ഒരു ഉള്ളില്ത്തെ റോസുണ്ടല്ലോ
ഉം ഉം
ഏകദേശം അതുപോലെയൊക്കെ റോസ് ഉണ്ട് കാണാൻ ഇവരുടെ മുഖം ഉം ഉം നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോ നമ്മുക്ക് അറിയാൻ പറ്റണ്
മ് മ് മ്മ്
ഇന്റെ ഒരു കൂട്ടുകാരുടെ വീട്ടില ഇതുപോലെ ആ വേനൽക്ക് മഴ പെയ്തപ്പോള്. ഈ ആലിമ്പഴം ഒക്കെ വീണിട്ട് അവളങ്ങനെ വീഡിയോസൊക്കെ എടുത്തതന്നിരുന്നു.
ആര്
എന്റെ ഒരു കൂട്ടുകാരി
കൂട്ടുകാരി ആഹ ആഹാഹാ
അവള് പറഞ് എനിക്ക് ആദ്യയിട്ട് കണ്ണാണ് ഞാൻ അങ്ങനെ കേട്ടിട്ട് ട്ടുള്ളു. ആലിപഴം വീഴന്നുള്ളതൊക്കെ ആ ഇതിപ്പോ ഇങ്ങനെ. എപ്പോഴന്നുല്ല ആദ്യായിട്ട് അവള് കാണാ
ആഹ ആ വേനൽ മഴയത്താണ് അത്ണ്ടാവൽ
ആഹ വേനൽ മഴയത് ഈ ലാസ്റ്റ് വേനൽ മഴ പെയ്തപ്പോഴാാണ് അവ അപ്പ അവള് പറഞ്ഞു ഈ ഉണങ്ങിയ കമ്പേള് ഞാന് വീഴാണ് വിചാരിച്ചു. ച്ചു, അങ്ങനെ നിക്കാർന്നു പുറത്ത് വന്നു നോക്കിയപ്പോഴാണ്. ഇതിങ്ങനെ ഐസ്ക്യൂബിന്റെ മാതിരി ഇങ്ങനെ ചാടിയിട്ടുള്ളത് മക്കൾ എന്നിട്ട് പെറുക്കി താ ചെറിയ ഈ കോട്ടിടോക്കെ പോലെ ലിപ്പത്തിലുള്ള ഐസ്ക്യൂബ് അത് പെട്ടെന്ന് അലിഞ്ഞു പോണൂണ്ട് ങ്ങനെ കോട്ടി ടെ മായിര
ക്കുപഴേക്കും ങ്ങട് അലിയൂലെ.
ആഹ ന്നിട്ട് കയ്യിലൊക്കെ പിടിച് അയിന്റെ ഫോട്ടോക്കെ അവള് കാണിച്ചു തന്നു ഞാനിങ്ങനെ കേട്ടിട്ടുള്ളു നേരിട്ട്. ട്ട് ഭയങ്കര ഒരു അനുഭൂതി എന്നൊക്കെ പറഞ്ഞിട്ടവള്. നിലമ്പൂര് ഭാഗത്ത് തായിരുന്നു അത്
ആഹആാാാ
അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ച് ഈ ഒന്ന ക്ക കമ്പുകൾ ഇങ്ങനെ വീഴാണ് പിന്നെ ഇങ്ങനെ നിക്കാത്ത കണ്ടപ്പോ പുറ ത്ത് വന് നോക്കിയപ്പോഴാണ് സംഭവം ഇങ്ങനെ കണ്ടേ ന്നക്കെ പറഞ്ഞു
ആ ഹ ഹ
ഞാനിത് പോലെ കേട്ടിട്ടുള്ളൂ നേരിട്ട് കണ്ടിട്ടൊന്നല്ല. മക്കളൊക്കെ പറയും മഴൊക്കെ ആഹ പുതുമഴ പെയ്യും ആലിപഴം വീഴോച്ചിട്ട് അവരൊക്കെ. ത്തറങ്ങും ന്നല്ലാതെ ഇത് വരെ കിട്ടീയിട്ടും കണ്ടിട്ടോന്നുല്ല.
ഇവിടെ ഇപ്പൊ ഈ കഴിഞ്ഞ മഴയിലൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വേനൽ മഴെൽ ആഹ ണ്ട്ണ്ട് കഴിച്ചിട്ടൊക്കെ ഇണ്ട്. ഉം എന്തോ മരുന്നാണെന്നൊക്കെ പറയോല്ലോ അത് ഭയങ്കര നല്ല മരുന്നാണ്ന്ന് അപ്പൊ അങ്ങനെ. ട്ട് കഴിക്കാൻ കണ്ട് എടുത് വെച്ചിരുന്നു. ക്കള് മരുന്നല്ലേന്ന് പർഞ്ഞ്ട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച്
ഏഹ് അങ്ങനെ
ഉം
ഇവടെ പിന്നെ അടക്കാപ്പഴം ചാമ്പക്കിയിം അങ്ങൻത്തത്തൊക്കെ ഇണ്ട്ട്ടോ ഫ്രൂ സായിറ്റ് ആഹ് ആഹ് ആഹ് സെര്യാ